അ
അ ന്തൊക്കെ ഹ് അ കേൾക്കുന്നുണ്ട് ന്തൊക്കെ സുഖല്ലെ
ആ
ആ നോമ്പൊക്കെ തൊർന്നോ
ആ തൊർന്നേയ് ക്കെ തൊർന്ന് ആ നിസ്കാരൊക്കെ കഴിഞ് ങ്ങനെ ഇരിക്കണ്
ആ ആഹ് അന്തായിര്ന്ന്ന്ന്
ഇന്ന് ഇന്ന് ബിരിയാണി വെച്ചീന്നു ന്ന് പിരിയാണി ണ്ടാക്കി നല്ലേ അപഹ് കഴിച് ങ്ങനെര്ക്ക അവടെ എന്തേന്നു
ഇവിടെ പത്തിരി ചിക്കൻ കറി ന്നെ ചിക്കൻ പൊക്കവട ഫ്രൂട്ട് സ്
ആഹ് അത്യാവശ്യണ്ടല്ലോ വയറ് നർഞ്ഞോ
ഉം അത്യാവശ്യംന്നമ്മ ഫ്രൂട്ട്സന്നെ ണ്ടാവും കൊറെ
നോമ്പോക്കെ ന്നോറ്റ നല്ലോ കഴിക്കോ
അങ്ങനെ കൈക് നല്ലോം കഴിക്കൊന്നുല്ല ആഐകോട്ടെ ഇവടെ മ്മാക്ക് പ്പ പിന്നെ രണ്ട് നാത്തൂമാര് ഒരെളയച്ചൻ
ആ അ ശരി മഴണ്ടൊ അങ്ങട്ട്
ക്കെ പെയ്തുകൊണ്ടിരിക്കാണ് ഉം പിന്നെ ചോരുണോ പെയ്യുണോ
ആ ബട്ക്കുണ്ട് അതെ ആ അതേ ആവസ്ത്തന്നെ ഇങ്ങോട്ടും ഉം
വൈകുന്നേരൊക്കെ നല്ല മഴരുന്നു
എ
വൈകുന്നേര്ത്തൊക്കെ നല്ല മഴായിരുന്നു പറയാ ഒരു നാല് മണി സമയത്തൊക്കെ
ആ ഏ നോമ്പ്ണ്ട്
ഉം മക്കളൊക്കോമ്പ്ട്ക്കോ
ഇല്ല ഒന്നും എടുക്കാനായിട്ടില്ല എൽ കെ ജി ഒന്നാം ക്ലാസ്
ആഹ് ശരി ഉം അ എന്തെലും ചെയ്യ്ണ്ടോ ങ്ങള് ആ ഫുഡൊക്കെ കഴി
വീട്ടി തന്നെണ് ആ ഫുഡൊക്കെ കയിച്
ആ ആ എല്ലാരും ന്ന അപ്പ അങ്ങനെ കഴിച്ചിട്ടുണ്ടാവ് ലേ ന്നാമ്പാര് നേരത്തെ ഫുഡയിക്കോ
ആ ചെൽപ്പം നേരത്തെ കഴിക്കും ചെലപ്പം വൈകി ത്തെ ആ ഉ അങ്ങനെൻ ടൈമ് ഒന്നുല്ല
ആ ചെയ്തിട്ട് എല്ലാർക്കും കൊടുക്കണം
ആ വേറെന്താ എന്താ അവടെ കുട്ട്യാള് ന്റെ വീട്ടി ഞാനും ഹസ്ബൻറും രണ്ട് കുട്ട്യാളും ന്റെ വീ ട്ടില് ഉമ്മ ഉപ്പ രണ്ട് താത്താര്ണ്ട് ഒരു ആങ്ങള ഉണ്ട്, ഓന് റസ്റ്റോറന്റിലാണ് പിന്നെ ഞങ്ങള് മാത്രം
ഉം
പിന്നെ എന്താ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ
ആ, ഇവിടെ കൃഷി ഉണ്ട്, പിന്നെ മുളക് പിന്നെ വെണ്ട ചക്ക എന്തുവാ ചീര അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഫ്രു കയറ്റം ആയിട്ട് ചക്കയും മാങ്ങയും പിന്നെ സപ്പോട്ട, മുട്ടപ്പായം പൈനാപ്പിള്
അ ശരി ഉം ആ അതുകൊണ്ട് വിഷല്ല, വിഷമില്ലാത്തൊക്കെ അങ്ങനെ കഴ കഴികോലല്ലേ
ഉം ഉം പറയാനണ്ട്
ഇവിടെ ചക്കയും, മാങ്ങയും മുട്ടപ്പഴൊക്കെ ഇണ്ട് അല്ലാതൊന്നുമില്ല
ഉം, പിന്നെ മുട്ടപ്പായത്തിന്റെ സീസൺ ആയതോണ്ട് അങ്ങനെ ചാടി കൊണ്ടേ ഇരിക്കും മുറ്റത്ത്ക്ക് ഉം, ഇവിടെ കൊമ്പൊക്കെ ചാടിപ്പോ
ആ അയിന് അതൊന്ന അതൊന്നും ആർക്കും ഇഷ്ടല്ലേനും മുട്ടപ്പായൊന്നും ആരും അങ്ങനെ കഴിക്കൂല
കഴിക്കും ഉമ്മയും, ഉപ്പയും വെറുതെ കഴിക്കും വെറുതെ കഴിക്കാനൊക്കെ പക്ഷെ നമ്മള് ജ്യൂ ജ്യൂസ് അടിച്ചിട്ടാ കുടിക്കല്, ജ്യൂസ് അടിച്ചാ പിന്നെ എല്ലാരും അങ്ങനെ ആ പാക്കറ്റ് പാല മേടിച്ചിട്ട് കൊറച്ച് ലൂസാക്കിട്ട് ആ അങ്ങനെ, പിന്നെ കൊറച്ച് തേങ്ങ ഒഴിച്ച്
ആ, ഞാൻ ഇതുവരെ അടിച്ചു നോക്കിട്ടില്ല, ഒന്ന് അടിച്ചു നോക്കണം
അപ്പൊ പിന്നെ പിന്നെ വരൊക്കെ കുടിക്കും, മറ്റേത് ആണെ കിട്ടേക്കന്നെ കഴിക്കുമ്പോ ഒരു
ആ, അപ്പൊ ഒരു പൈനാപ്പിളിന്റെ വേറെ ഇതുണ്ടാവൂലേ അതേപോലൊക്കെ തോന്നില്ലേ
ആ, ആ, ഉം, കൊറച്ച് ലൂസാക്കെ ക്കുമ്പം കൊറച്ചത് ഉം
പിന്നെ ബിരിയാണി ഒക്കെ വെക്കാറുണ്ടോ
ആ, ബിരിയാണിക്ക് ഞാന വയ്ക്കാറുണ്ട്, നെയ്ച്ചോറും ഒക്കെ ചിക്കൻ കറിയും അങ്ങനെ വെക്കാഴി ഒന്നുമില്ല അറിയൊക്കെ ചെയ്യും, പക്ഷെ ഇവിടെ അങ്ങനെ വെച്ചോക്കിട്ടില്ല, എന്റെ വീട്ടിലൊക്കെ അങ്ങനെ വച്ചോക്കിട്ട് പരീക്ഷിച്ച് ഇവിടെ പിന്നെ എല്ലാർക്കും ഉണ്ടാവുമ്പ പിന്നെ ഫുഡ് എന്തേലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സഹായത്തിന് ഒരു താത്ത വരും
ആ അത്ശരി, നിങ്ങള് ആ നിങ്ങള് വേറെല്ലേ പാർക്കണേ
അല്ലല്ല ഞങ്ങള് എല്ലാരും ഒന്നിച്ചാ ആ, ആ, എല്ലരൊന്നും എനിക്ക് കുട്ടികളില്ല
ആ, ശരി, ഉം കല്യാണം കഴിഞ്ഞിട്ടപ്പ എത്രായി
മൂന്ന്
ആ ശരി അക്കെ ഇണ്ടാവും ഉ, ഉള്ള പഠിച്ചതല്ലേ പിന്നെ വേറെന്താണ് ആഹ് കൂലിപ്പാണിയാണ്
ആഹ് ആ
സദാ വാർപ്പിൻ്റെ ഒക്കെ പണിയന്ന്
ആഹ് ശരി ഉം
അൻ്റെ ഹസ്ബൻറോ
അക്കൗണ്ടന്റാ സ്കൂളിലവിടെ ഒറര് പഠിച്ച സ്കൂളിൽന്നെയ അക്കൗണ്ടൻ്റ അങ്ങനെ വർക്ക് ചെയ്യ പെരുന്നാളും വെക്കേഷന ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു
ആ ഒക്കെ സൂപ്പറായി ഞങ്ങള് കൊറെ ടൂറൊക്കെ പോയി കോഴിക്കോട് പോയ് ആഹ്
എല്ലടും ഫാമിലിയായിട്ട് അങ്ങനെ പോലുംമാന്റെടെ അങ്ങനെയൊക്കെ
ആഹ് ഞങ്ങള് ഇവിടൊയിട്ട്. ട്രിപ്പ് എല്ലാരരുുംപാടുും ഉണ്ടായിണ് അങ്ങനെ പോയതാണ് ഉമ്മാന്റെ വീട്ട് വട്ടുകാരും കുട്ട്യാളും ഒക്കെ പാടെ കൂടിയ പോയി അങ്ങനെ പോകുമ്പോളല്ല അ
ഉം ഇഷ്ടാണോ അങ്ങനെ പോ പോക്കാ
ആഹ് ആ ആ ഇഷ്ട എനിക്ക് പിന്നെ അധികം യാത്ര ഇഷ്ടല്ല ഒന്നാമത് ഛർദ്ദിക കാര്യങ്ങളൊക്കെ ഇല്ല ആളാണ് ഞാന് പെട്ടെന്ന് ക്ഷീണിക്കും വണ്ടി കയറുമ്പത്തേന് ഞാൻ കെടക്കും നിനിക്ക് പോണത് ഇഷ്ടാണ് അങ്ങത് പോയി എത്തി കിട്ടണ ആലോചിച്ച്പോളാണ്
ആ ഉ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെയൊക്കെ പോകോ
ആ ആദ്യൊക്കെ പോയിന്ന ഇപ്പൊ കുട്ടികളും മക്കളൊക്കെ ആയിന്നു ഇപ്പൊ എടുക്കും പോവാൻ ടൈമും ഇല്ല ഹം
ആ
മറ്റേ പോയിന്ന് എപ്പളും എപ്പളും കൂടൊക്കെ ചെയ്തിന്ന് ചെറിയ പാർക്ക് നമ്മളെ അവിടല്ലെ പാർക്കിലൊക്കെ അപ്പ ആർക്കും ആർക്കും ഒയാവൂല്ല ഒക്കെ
നിങ്ങള് എന്തിനാ പഠിച്ചിരുന്നെ
ഞാന് പ്ലസ് ടു പോയിട്ട് പിന്നെ ഫാർമസിൽ നിന്നയാന്ന് പിന്നെ നിർത്തി
ഉ മക്കളൊക്കെ ആയതൊണ്ട് നിർത്തിട്ടുണ്ടാവല്ലേ
പിന്നെ മക്കളൊക്കെ ഒരാള് വൽ എന്ത രൺ രണ്ടിലും ഒരാള് എൽ കെ ജിയാണ് ഇപ്പൊ ഒരാള് റ ആ
അങ്ങനെയുണ്ട് പോകാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ ആ അതെ
ആ കൊഴപ്പൊന്നും ആ കൊഴപ്പൊന്നുംല്ല എഴുതി കാണിച്ചനൊക്കെണ്ട്
ആ ആ ചെലർക്കാ പ്രായാമ്പളേ അനൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉം എവിടെ അടുത്താണ് സ്കൂളും കാര്യങ്ങളൊക്കെ
ആഹ് അവിടെ അടുത്ത തന്നെയാണ് അടുത്ത തന്നെ എന്നാലും വണ്ടീക്കാണ് പോക്ക് നായ്ക്കള ശല്യക്കെ ഇണ്ടായത് കൊണ്ടെ നായും പട്ടിയൊക്കെ കൂടുതലാണ് പോവും
ആ അങ്ങനെ എന്തങ്കില എന്തൊക്കെ ഇണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാണോ
ആ ഞാൻ ബിരിയാണി മന്തി കഴിയണതൊക്കെ ഉണ്ടാക്കി നോക്കും കേക്കല്ലാത്തതൊക്കെ ഇണ്ടാക്കും പിന്നെ ആ പുതിയ ആ ആ ആ ഒക്കെ പരീക്ഷിക്കലുണ്ട്
ഉ പുഡിങ് അങ്ങനത്തെ
വെറുതെരിക്കുമ്പ അങ്ങനൊക്കെ ചെയ്യലുണ്ട് എനിക്കിഷ് ടാണ് യൂട്യൂബ് കണ്ടാ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കൊതിയ്ണ്ടോ കണ്ട് കഴിഞ്ഞാ ആരു ഇണ്ടാക്കണം തുണ്ടാക്കണംന്നല്ലോ ചിന്തക്കണ്ട ആ മ്മള എന്ത്ണ്ടാക്കിയാലും അത്
ഉണ്ടാക്കാന്നോ
എന്തുണ്ടാക്കിയാലും അതൊരു വെറൈറ്റിന്നല്ലേ ആ
നമുക്കന്ന ഇങ്ങനെ ഫുഡ് ഐറ്റംസിനോട് അങ്ങനെ വലിയ താത് എന്താ ഐസ്ക്രീം ഗുലാബ് ജാം പുട്ടിങ് അങ്ങനത്തൊക്കെ ഏ എന്ത്
ഹമ
ഇല്ല അത്
ഹലോ ഒരു വിയറ് കിട്ടണില്ല ക്ലിയറില്ല
ആ അങ്ങനത്തൊക്കെ ഇണ്ടാവും ഇല്ല ശരിക്കല്ലേ ഇപ്പൊ റൈഞ്ചിന്റെ പ്രശ്നണ്ട് ഇവിടെ ചെറുതായി ആഹ്
ആഹ്
പിന്നെ വേറെന്താണ് വർത്താനം? മക്കളൊക്കെ എപ്പളാ ഉറങ്ങാ?
എനിക്ക് കുട്ടികളില്ല.
ആ വടെ ആ അവിടെ നാത്തൂൻമാരെ കുട്ടികളൊക്കെ എല്ലാവരുംപാടെണ്ട്ന്നുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് മണിയാവും. കിടക്കണമെങ്കിൽ ഓരങ്ങനെ ക ഓരങ്ങനെ ക ഞാന് ക്ക് പെട്ടെന്ന് ഉറക്കം വരുംട്ടോ ഞാന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ തന്നെ ഞ അവ പത്ത് പന്ത്രണ്ട് മണി ഒക്കെ ചെലപ്പോ ഒരു മണി രണ്ട് മണിയൊക്കെ ആവും ചെല പ്പാ കെടക്കണെങ്കി വർത്താനം പറഞ്ഞങ്ങനെ പിന്നെ രാവിലെ എണിക്കുമ്പോത്തേനും ഞങ്ങൾടെ ഏറ്റോം ആദ്യോ ചെലപ്പോ അങ്ങനെ വർത്താനം പറഞ്ഞാ അങ്ങനെരിക്കും ആഹ്‌ എല്ലാരും വർ ഇല്ലെങ്കി അങ്ങനെ വർ ത്താനം പറഞ്ഞ അങ്ങനെ ഇരിക്കും ഫോൺല് കളി ഫോൺല് കളിച്ചിട്ടും വണ്ടി കളിച്ചിട്ടും
ആഹ്
ഓക്കേ വീട്ട് പോവാറില്ലേ
ആഹ് പോവാറ്ണ്ടേ
ആഹ് ഉം ഇങ്ങ് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പൊറത്തു പോകു വൈകുന്നാർല്ലാം ഇങ്ങ ഇങ്ങള്ക്ക്
ആഹ് ആഹ് പോവല്
എടുത്ത്ണ്ടോ എടുത്ത് കുടുംബക്കാരൊക്കെ ഒണ്ടോ അങ്ങനെ നാല് മണിക്കൊക്കെ അങ്ങനെ കൂടുവോ
ചായക്കെ കുടിക്കാറ് ണ്ട്
ആഹ് ഉം ശെരി എന്നായിക്കോട്ടെ എന്നാ ശെരി
ഉം ഇല്ലല്ല ഞാൻ പാർക്കണ അവ്ടെല്ലേ
ഒന്നും കേ ക്ക്ല്ല്യ ക്ലിയറില്ല തീരെ എന്നാ ശെരി ട്ടോ
കട്ടാക്ക്